ഹലോ
ഹലോ
ആഹ് എന്താ പരിപാടി സുഖല്ലേ വീട്ടിലാണോ?
ആ സുഖാണ് ഞാൻ ഭക്ഷണം കഴിച്ചു ജോലി കഴിഞ്ഞ് വന്ന് ഭക്ഷണഴിച്ച് ഇങ്ങനൊന്നു പുറത്തേക്കിറങ്ങിയതാ വീടിന്റെ മുമ്പിൽ തന്നെ ചെറിയൊരു പാടം പാടണ്ട് അവടെ ഇങ്ങനെ വന്ന് വെറുതെ കാഴ്ചെക്കെ കണ്ട് ഇരിക്കാ
ഓ ഒറ്റക്കാണോ കൂട്ടുകാരുണ്ടോ?
ഇല്ല ഒറ്റക്കാണ്.
സാധാരണ എങ്ങനെ ഇരിക്കല്ണ്ടോ ഇങ്ങള്
സാധാരണ അത് നമ്മളെ വീടിലെ മുന്നിൽ തന്നെ ഇള്ള നമ്മളെ പാടാണ് അപ്പൊ ഒയിവ് സമയം കിട്ടുമ്പോ ഇടക്കൊക്കെ വേറെ പണിയില്ലെങ്കില് ഇവിടെ വന്ന് ഇങ്ങനെ ഇടുത്തെ കാഴ്ചക്കെ കാണും ഇവിടെ വെച്ചാൽ ഇപ്പോ ഈ നെല്ല് ഇണ്ടാക്കണ ഒരു കാലഘട്ടാണ് സമയാണ്. അപ്പോത്തെ ജോലിക്കാരും പിന്നെ മറ്റേ മെഷീൻ കൊണ്ടുള്ള ഈ ഭൂമി നിലം ഉയ്ത് മറിക്കണതും അങ്ങനെ കുറച്ച് കാഴ്ചകള് കണ്ടിങ്ങനെ സമയം ചെലവഴിക്കാൻ പറ്റിയ സമയാണിത് ഈ ഒരു കാലത്ത് വാറ പണിയൊന്നില്ലെങ്കില് ഇവിടെ വന്നിരിക്കും.
ആഹ് എന്റെ നാട്ടിലുണ്ട് ഇതേപോലത്തെ പാഠം. ഞങ്ങള് അത്ര ഒരു ശ്രദ്ധിക്കാറില്ല നെൽകൃഷി അല്ലെങ്കിൽ ഇതേപോലെ ത്ത്ന്ന് പണ്ട് ഞാന് കഴിഞ്ഞ മാസ ഒരു ആസാമില് പോയിരുന്നു അപ്പൊ അവിടെ കാര്യയിട്ട് ഇതേപോലുള്ള പാടങ്ങള് ഇതേപോലെള്ള ചോള കൃഷി നെൽകൃഷിയൊക്കെയാണ് അവിടെ കാര്യായിട്ടുള്ളത് അവരുടെ ഒരു ഉപജീവന മാർഗം തന്നെ അതാണ്
ആഹ്
ഇപ്പ നമ്മളെ കേരളത്തില് പണ്ടൊക്കെ? പണ്ട് പണ്ട് നമ്മളെ കേരളത്തിൽ നല്ല നല്ല പാടങ്ങളും നമ്മളന്നെസ്വയം നെൽകൃഷി നമ്മളെ വീട്ട്ക്ക് ആ മായ പച്ചക്കറിക്കെ നമ്മളന്നെ സ്വയം ഇണ്ടാക്കിരുന്നു ഇപ്പത്തെ കാലത്ത് അൽ പാടങ്ങളൊക്കെ നികത്തി നമ്മള് വൻകിട കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സാമ്പത്തിക നേട്ട തങ്ങൾക്ക് വേണ്ടി മാത്രുപയോഗിക്കലായി.
തീർച്ചയായും.
ഇങ്ങളെ നാട്ടില് പാടങ്ങളൊക്കെണ്ടോ ഇതിലേറെ സാധാ പോലെ നമ്മളെ നെൽകൃഷ്യക്കെ ചെയ്യാ റ്ണ്ടോ കൂടുതലായിട്ട്?
ആഹ് എന്നെതെൻ്റെ കണ്ടെൻ്റെ ആഹ് വാപ്പിം വാപ്പന്റെ വാപ്പന്റെ കാലത്ത് മുതലെള്ളെ കൈമാറിപ്പോര്ണൊരു പാടാണിത്. അപ് പ്പൊ ഞങ്ങള് പൊതുവെ ങ്ങനെ ഞങ്ങളെ സ്ഥലാണ് പക്ഷെ ങ്ങളങ്ങനെ ഞങ്ങളാരും കൃഷി എർക്കേല്ല ഞങ്ങളാർക്കേലും പാട്ടത്തിന് കൊട്ത്തിട്ടോ അങ്ങനാണ് ചെയ്യല് ഞങ്ങളായിട്ട് ഇൻ്റോർമ്മ ഇൻ്റർമ്മ വെച്ച കാലം മുതല് ഞങ്ങളൊറ്റീസൊന്നും ചെയ്തില്ല. ഞങ്ങള്ങ്ങനാർക്കേലും അല്പക്കത്തുള്ള ആർക്കേലും അത്പോൽതെന്നെ ഇതില് താല്പര്യള്ളാർക്കേലും പാട്ടത്തിനാ കൊട്ത്താണ്ട് ഞങ്ങൾക്കെന്തായാലു അയ്ല് ചെറിയ വരുമാനോ അല്ലെങ്കില് അയ്ന്ന് വളഞ് കിട്ടണ നെല്ലോ അങ്ങനെന്തെലൊ ക്കായിട്ട് കാരണം ഓല് ഓല് ചു വീടിന് ചുറ്റു ഭാഗ ത്ത്ള്ള കർഷകമാർക്ക് ഓൽക്കൊര് ഉപജീവന മാർഗാണ്. നമ്മളിപ്പോ അതിന്റെ അതിലേക്കെറങ്ങിയിട്ട് കഷ്ടപ്പെടാൻ മാത്രോ വരുമാന ചെലപ്പഅയ്ന്ന് കി ട്ടിക്കൊള്ളണന്നില്ല കാരണം ഒരുപാ ഈ കൃഷി മേഖല അങ്ങനാന്നല്ലോ ഒരുപാട് കഷ്ടപ്പാടുണ്ടെങ്കിലും വരുമാനം വളരെ തുച്ഛായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ആർക്കെങ്കിലും കൊടുത്തിട്ട് ഓൽക്കൊരു ഉപകാരമായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഓ ലെ സഹായിക്കാനുള്ള ഒരിതിലാണ്. കൊടുക്കല്
ആ അതെ അതെ നിങ്ങൾ പറ നമ്മെ നാട്ടുകളിൽ ഇപ്പ അതൊക്കെ സ്ഥിരമായ കാഴ്ചയാണ് സ്വന്തം നമ്മുടെ പാടത്ത് അല്ലെങ്കി സ്വന്തം തോട്ടത്ത് നമ്മളെന്നെ സ്വയം കൃഷി ചെയ്യാതെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് പോലെ പാട്ടത്തിനു അല്ലെങ്കിൽ കൂലിക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം അ ഒരു പ്രക്രിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടില് കൂടുതലായി കണ്ടുവരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കഴിഞ്ഞ മാസം ആസാമിൽ പോയിരുന്നു. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് പ്രധാനമായിട്ട് അവരുടെ പ്രധാന ജോലി തന്നെ അവരുടെ സ്വയം തോട്ടത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം പാടത്ത് സ്വയം നെല്ലിറക്കി സ്വയം ചോളത്തിന്റെ വിത്ത് വിതറി അതൊക്കെ അവർ സ്വയം കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് പുറമെ അവർക്ക് വേറെ വല്ല കടകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജോലികളോക്കെ അവർക്കുണ്ടാകും. അവ അതിലൂടെ അവർ നമ്മളിലെ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ നമ്മളേ സാമ്പത്തിക നേട്ടം കൈവരിക്കാനുള്ള ഒരു ചിന്താഗതിഅവർക്ക് വരുന്നുണ്ട് പിന്നെ നമ്മള പോയി ഇപ്പോൾ നമ്മുടെ കാലത്ത് നമ്മുടെ കേരളത്തിൽന്നുള്ളത് ഇതുപോലെയുള്ള പാടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൃഷി അതൊക്കെ ഒരു എടുത്തു മാറ്റ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്ഇപ്പോ ഉള്ളത്. ഇത് ചെയ്യുന്ന ആൾക്കാര് വളരെ താഴ്ന്ന തട്ടിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഇത് പണ്ടൊക്കെ എന്നോ നമ്മുടെ ഉപ്പമാര് നമ്മുടെ ഉപ്പാപ്പമാര് ചെയ്തിരുന്ന ജോലിയാണ് ഇതെന്ന് നമ്മക്ക് പറഞ്ഞ ജോലിയ അല്ല എന്ന രീതിയിലാണ് ആ ഒരു ചിന്താഗതിയിലാണ് നമ്മുടെ ഇപ്പത്തെ ഒരു സമൂഹം ഉള്ളത് ഇപ്പഴത്തെ ഒരു കാലഘട്ടം ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഈ സമൂഹം നമ്മുടെ സമപ്രായക്കാരർ അല്ലെങ്കിൽ നമ്മുടെ ഈ ജൻസി എന്ന് പറയുമ്പോ നമ്മെ ഈ പിള്ളേര് നമ്മളെ ഈ കുട്ടികളൊന്നും കൃഷിയിലേക്ക് ഇറങ്ങേ അല്ലെങ്കിൽ പാടത്തിലേക്കെ ഇറങ്ങി ജോലി ചെയ്യേ അതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും അവ ഏർപ്പെട്ടിട്ടുണ്ടാവില്ല അവര് പണ്ടെന്നോ അവരുടെ ഉപ്പപ്പമാരോക്കെ ചെയ്തത് കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇപ്പോ മറ്റുള്ളവർ ചെയ്യുന്നത് അവർ കണ്ടിട്ടണ്ടാവും അല്ലാതെ അവര് പാടത്തേക്ക് ഇറങ്ങിയ ചെളിയിലേക്ക് ഇറങ്ങിയ ഇ അതുപോലെയുള്ള പണിയെടുക്കേ അല്ലെങ്കിൽ കൈക്കോട്ടൊന്നും എടുക്കുക അതൊന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ ഇത്രത്തോളം ഇപ്പ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക്അറിയേണ്ടാണ് നമ്മളെ പണ്ടത്തെ ആൾക്കാരുടെക്കെ ആരോഗ്യനിലയും ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാരുടെ ആരോഗ്യനിലക്ക് എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. പണ്ട് അവരൊക്കെ സ്വയം പാടത്തിറങ്ങി കൈക്കോട്ട് കൊണ്ട് കളച്ച് അവരൊക്കെ നല്ല ആരോഗ്യ രീതിയില് അവര് സ്വയം ഏ വിഷമടിക്കാതെ ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെയാണ് അവര് കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ ആരോഗ്യ അല്ലെങ്കിൽ ശരീരത്തിന് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പ നമ്മുടെ സമൂഹം എന്നുള്ളത് ബാക്കിയുള്ളവരുണ്ടാക്കിയ വിഷമടിച്ച് മറ്റു സംസ്ഥാനങ്ങൾ നഇറക്കുന്നത് അതുപോലെയുള്ള മാംസബുക്ക് അറിയിട്ടുണ്ട് അപ്പൊ അത്രത്തോളം നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ കൂടുതൽ രോഗങ്ങളൊക്കെ നമുക്ക് കാണാം
തീർച്ചയായും കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള അതായത് ഈ ജൻസിന്ന് പറഞ്ഞരു സമൂഹത്തിന്റെ ഏകദേശം ഒരു ചിന്താഗതി ഒക്കെ മാറി മാറി വരുകയാണ് അതായത് ഈ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നത് ഒരു രണ്ടാംകിട പണിയാണ് അതുപോലെ തന്നെ അതിലേക്ക് ഈ ചളികളി മറ്റൊക്കെ അതിനോട് ഇങ്ങനെ ഡെയിലി അല്ലെങ്കിൽ ദൈനംദിനം ഇങ്ങനെ ചളീല് പണിയെടുത്താല് പല രോഗ ങ്ങളും വരുന്നത്. കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ ഒരുപാട് തവണ ഇങ്ങനെ അത് വീടിന്റെ മുമ്പ് തന്നെയാണല്ലോ പാടുള്ളത് അപ്പോ വരുന്ന പണിക്കാരുടെ കൂടെ സംസാരിച്ചതും അതുപേലെ തന്നെ നമ്മളൊരു സമയം ചിലവഴിക്കാൻ വേണ്ടി സുഹൃത്തുക്കളൊന്നുമില്ലാത്ത നേര ത്ത് അവരൊപ്പം പാട ത്തിറങ്ങുകയും ചെറിയ അല്ലറച്ചില്ലറ പണികളൊക്കെ എടുത്തു കൊടുക്കുകയും ചളിയില് കളിക്കുകയും ചെയ്ത ഒരു കാലഘട്ട ട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ സ നമ്മുടെ ചെറുപ്പകാലത്ത് പക്ഷെങ്കില് ആ ഒരു കാലത്ത് നമ്മുടെ ഉം മ്മയോ ഉപ്പയോ അല്ല രക്ഷിതാക്കളൊന്നും ഒരിക്കലും അതിനൊരു തടസ്സം പറഞ്ഞിരുന്നില്ല അങ്ങനെ ചെയ്യുന്നതിന്. കാരണം അവർക്കും അവരുടെ വീട്ടിൽ നിന്ന് നമ്മള് കുറച്ചുനേരം പുറത്തു നിക്ക അവർക്ക് അവരുടേതായപണികളിൽ ഏർപ്പെടുക നമ്മളെ ബുദ്ധിമുട്ടില്ലാതെ അതിനൊക്കെ അവർ സമ്മതിച്ചിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു കാലഘട്ടത്ത് എന്റെ വീട്ടിൽ തന്നെ ജ്യേഷ്ഠമാരുടെ മക്ക ക്കളൊക്കെ ഉണ്ട്. അവൊരൊക്കെ ചെറിയ കുട്ടികളാണ് പക്ഷെങ്കിൽ അവരെ ഈ ഒരു പാടത്തേക്ക് പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽഈ ചളിയില് ഇറങ്ങാനും സമ്മ തിക്കുന്നില്ല വീട്ടുകാര് അപ്പൊ മൊത്തത്തില് വീട്ടുകാരുടേം എല്ലാ രുടേയും നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു ചിന്താഗതി മാറിയിട്ടുണ്ട്. കാരണം ഈ ചെറിയ മക്കള് വള്ളത്തിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ പാടത്തില് ചളയിലേക്കിറങ്ങുറമ്പോ വീട്ടുകാരൊക്കെയും അതിലേക്ക് പോകണ്ട അത് ചീത്തയാണ് അതുപോലത പിന്നെ ഒരുപാട് രോഗങ്ങൾ വരും അതിലതുപോലെ തന്നെ ചിലപ്പോൾ കുറേ ഈ എഴ ജന്തുക്കൾ അയില് ചെലപ്പം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അത് നമ്മളെ പക്ഷേ കടിച്ചാല് വളരെ മാരകമായ അസുഖങ്ങളൊക്കെ വരാം. അതുപോ കൊണ്ടതിലേക്ക് ഇറങ്ങണ്ട. അങ്ങനെ കൊറേ തടസ്സങ്ങള് പറഞ്ഞ് അവരെ ഈ ഒരു പ്രകൃതിയിൽ നിന്ന് ഏ മാറ്റി അകറ്റി നിർത്താണ് വീട്ടുകാര് തന്നെ അത്
നമ്മുടെ ഇപ്പഴത്തെ സമൂഹം എന്നുള്ളത് ഇപ്പഴത്തെ സമൂഹം ന്നത് ഇതുപോലുള്ള പാടങ്ങള് അല്ലെങ്കിൽ ഇതുപോലുള്ള പച്ചക്കറികൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെളിയിലേക്കൊന്നും ഇറങ്ങി ത് അല്ലെങ്കിൽ മഴയൊന്നും കൊള്ളരുത്. അതൊക്കെ നമുക്ക് കൂടുതൽ രോഗങ്ങളെ ഉണ്ടാക്കുള്ളൂ എന്നാൽ അ അതിലൂടെയാണ് കൂടുതൽ ഇ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ പ്രതിരോധ ശേഷി അതിലൂടെയാണ് കൂടുതൽ വർദ്ധിപ്പിക്കു ന്നത്. ഇതുപോലെയുള്ള ചളയിലേക്കെറങ്ങിയിട്ടും നമുക്ക് ചളിയിൽ നിന്ന് കിട്ടേണ്ട കുറെ ധാതുലവണങ്ങളുണ്ട് നമ്മുടെ ശരീ രത്തിന് കിട്ടേണ്ടെ. അതുപോലെ മഴ കൊള്ളുമ്പോ കിട്ടേണ്ട കുറേ ധാതുലവണങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മുടെ രക്ഷിതാക്കളിപ്പ നമ്മടെ കുട്ടികളെ തടയാണ്. പകരം അതിൽ നിന്നൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ഹാനികരമാണ് നമ്മുടെ ശരീര ത്തിനൊക്കെ വളരെ ദോഷം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇതിന് പറഞ്ഞതല്ല ഇതുപോലു പണിന്നൊക്കെ രീതിയിലാണ് ചിന്താഗതിയിലാണ് ഇപ്പഴത്തെ കുട്ടികൾ ഉള്ളത്. ഇപ്പ നിങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ ഇപ്പഴുള്ള സമൂഹത്തിന്റെയും നമ്മുടെ രക്ഷിതാക്കളുടെയും ചിന്താഗതി തന്നെ മാറി എന്നുള്ളതാണ് പ്ര പ്രധാന കാരണം. അല്ലാതെ ഇപ്പോ നമ്മുടെ പൂർവികന്മാരൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അവർ പണിയെടുത്തിട്ട് എല്ല് മുറിയെ പണിയെടുത്തിട്ട് തന്നെയാ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പൊ അത്തരത്തിൽ അവർക്ക് കൂടുതൽ രോഗങ്ങളൊന്നും ഉണ്ടായില്ല. ഇങ്ങള് നേരത്തെ പറഞ്ഞ് ഇങ്ങളെ വീട്ടില് അല്ലെങ്കിങ്ങളുടെ പാടത്തിലൊക്കെ ജോലി ചെയ്തേട്ടുണ്ടന്ന്. ഞാനിപ്പോ എന്റെ വീട്ടില് വീട്ടിന്റെ മുമ്പിൽ ഒരു പാടം അല്ലാന്നുണ്ടെങ്കിലും ചെറിയൊരു തോട്ട ഉണ്ട് ആ തോട്ടത്തിൽ ഞങ്ങള് വായ കൃഷി ചെയ്തിരുന്നു. പൂള കൃഷി ചെയ്തിരുന്നു. അതൊക്കെ ഞാനും എന്റെ ഉപ്പേംഅനിയനും മാത്രങ്ങള് ഞങ്ങൾ തന്നെ സ്വയം കെള ഞങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കി. ഞങ്ങൾ തന്നെ സ്വയം വെളവെടുത്ത് ഞങ്ങള് കഴിച്ച് ഞങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ പരസ്പരം കൈമാറിയിരുന്നു. അപ്പ അത്തരത്തിൽ നമ്മൾ നമ്മൾ തന്നെ വിഷമടിക്കാത്ത നമ്മൾ തന്നെ സ്വയം ഉണ്ടാ ക്കുന്ന നല്ല നല്ല ഭക്ഷണൾ നമുക്ക് കഴിക്കാൻ കഴിയുന്നുള്ളതാണ്. പിന്നെ കൊറോണ കാലത്താണ് നമ്മളെല്ലാവരും ഇതുപോലെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും പുറത്തിറങ്ങാൻ പറ്റാതെ നമ്മള് വീടുകളിൽ അടഞ്ഞിരിക്കുന്ന ഒരവ വസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൂടുതലായിട്ടും എല്ലാവരും അവരുടെ വീട്ടുമുറ്റത്ത് അല്ലാന്നുണ്ടെങ്കില് വീട്ടിൽ അവ അവനക്കുള്ള തോട്ട ട്ടത്തിലൊക്കെ ഇതുപോലെയുള്ള പൂള കൃഷി വായ കൃഷിയൊക്കെ കൂടുതൽ ആൾ ൾക്കാര് ചെയ്യുന്നതായി ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നുവെച്ചാല് നമ്മക്ക് ഏതു സാഹചര്യം വന്നാലും നമ്മളതി തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ കൃഷിപ്പണി നമുക്ക് എപ്പഴും ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വിഷമടിക്കാത്ത നല്ല നല്ല രീതിയിലുള്ള പച്ചക്കറികള് ഒക്കെ കഴി ക്കാനും പഴങ്ങൾ കഴിക്കാനൊക്കെ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി നമ്മൾ തന്നെ സ്വയം അത് ഭക്ഷിക്കാണുന്നുണ്ടെങ്കില് നമ്മ ൾടെ ആരോഗ്യത്തെയും നമ്മുടെ സാമ്പത്തിക നിലയും എല്ലാം നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. പക്ഷെ ഇതൊരു രണ്ടാ കിട പണിയായിട്ട് അല്ലെങ്കിൽ രണ്ടാം കിട ജോലി ആയിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. എന്നാലും ഞാൻ നേര ത്തെ പറഞ്ഞില്ലെ ആസാമിലുള്ള ജനങ്ങളും അവരുടെ കാര്യമായിട്ടുള്ള പോലെ വരുമാനം അല്ലെങ്കിൽ അവരുടെ തോ തൊഴില് ഇത് തന്നെയാണ്. അതീന്ന് അവര് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലേ പോലെ അത്ര ആഡംബര മായിട്ട് ജീവിതം അവര് കാഴ്ചവെക്കാത്തത് കൊണ്ടാണ് നമുക്ക് അവരിൽ അത്രത്തൊരു ആഡംബരം അല്ലെങ്കിൽ അവർക്ക് ഇത്ര പൈസ ഉണ്ടന്ന് തോന്നാത്തത് എനിക്കറിയാം ഞാൻ ഇന്നേ ഞാനൊരു കൊ കലാലയത്തിലെ അധ്യാപകൻ അാ ആയിരുന്നു അവിടെയുള്ള അധ്യാപകർ താമസിക്കുന്ന ഒരു ബിൽഡിംഗ ഉണ്ട് ആ ബിൽഡി ഒരു കെട്ടിടം ആ. കെട്ടിടത്തിലെ മുതലാളി സൈക്കിളിങ്ങിലാണ് പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഒരു മാസം ഒരു ലക്ഷത്തിലേറെ ശമ്പളം ഉണ്ട് അതൊന്നും അവരെ കണ്ടാൽ പറയില്ല കാരണം അവരി ഇത്തരത്തില് പാടങ്ങളിലും തോട്ടം ങ്ങളിലോ ഒക്കെ ജോലി ചെയ്ത് ഇതുപോലെയുള്ള നല്ല ആരോഗ്യന്മാരായി സൈക്കിളിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അത്തരത്തിലേക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയൊക്കെ നമ്മൾ അതിലേ മാറ്റിക്കൊണ്ടുവരാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്
തീർച്ചയായും തീർച്ചയായും കാരണം ഞാൻ മുമ്പ് ഈ ഇടയ്ക്കൊക്കെ ഈ ജോലിന്ന് അവധികിട്ടുമ്പോൾ കുറച്ച് യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ മുമ്പൊരു യാത്ര ചെയ്ത് ലാസ്റ്റ് സമയത്ത് പോയത് വെസ്റ്റ് ബംഗക്കായിരുന്നു ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളൽനിന്നുള്ള സംസ്ഥാനത്തെ അപ്പോൊ അവിടെങ്ങള്െ ശ്രദ്ധിച്ച ഒരു കാര്യം വച്ചാൽ അവിത്തെ ഗ്രമത്തിലേക്ക്ങ്ങള് അയിത് ശ്രദ്ിച്ച വച്ചാല് എല്ലാരരും വീടുകളൊക്കെ വളരെ ചെറുതാണ് അതായത് തകരഷീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കി ചെറിയീടുകളാണ് പക്ഷെങ്കിൽ എല്ലാവരുടെയും വീടിൻ്റെ പിൻവശതോ മുൻവശത്തമായിട്ട വലിയ പാടങ്ങൾ ഉണ്ടാവും അവരാ തന്നെ ഓരോ കാലം മാറതിനനുസരിച്ച് ഓരോ കാലത്ത് ഏതാണ് യോജിച്ച വിളവെടുക്കാ ാൻ പറ്റ അല്ലെങ്കിൽ ഏതാണ് വിത്ത്ാകാൻ പറ്റ സയം അതനുസരിച്ച് ചോള അതുോലെ തന്നെ ഇതുപലുള്ള നെ അരി അതുപോലത്തെ ഒരുപാട് തരത്തിലുള്ള കൃഷികൾ അവരവിടെ തന്നെ കാരണം അവർ സ്വന്തം പാഠംമായിരിക്ക അപ്പോൊ അവരുടെ കാലത്തിനുസരിച്ച് ഏതാണോ ആ സമയത്ത് അനുയോജ്യമായി വിളവെടുക്കാൻ പറ്റും ചെയ്ത് അതിങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ട് അവര അതിൽന്ന് ആനന്ദം കണ്ടെത്തണ്ട് കാരണം അവര് ആ ഒരു പൈസ അവരുടെ മറ്റു ജീവിത മാർഗ്ഗങ്ങൾക്കും മറ്റും വേണ്ടി ഉപയോഗിക്കും പക്ഷേ അവരെ നമ്മുടെ നാട്ടിലുള്ള പോലെ വളരെ വലിയ ആകാശത്തോടമുള്ള വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വീടുകളും നിർമ്മിക്കാതെ അവ ഒരു ചെറിയ വീട്ടിൽ തന്നെ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ട് കുടുംബം മൊത്തം കഴിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെഈ ഒരു പണികൾ പണി പണിയിൽേർപ്പെട ഒരിക്കലും പുറത്തുള്ള ആൾക്കാരെ അവരെ വിളിക്കില്ല കാരണം വീട്ടിൽ തന്നെ ഒരുപാട് ആൾ ഉണ്ടാവും ഭാര്യയും ഭർത്താവ് അതുപോലെ തന്നെ അവ മക്കളും കൊച്ചുമക്കളൊക്കെട്ടാവും അവരക്കെ ഒരുമിച്ച് പണിയെടുത്തുക കൊണ്ടാണ് എന്തെലും കൃഷിയൊക്കെ. വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങൻ തൊരു സംസ്കാരമാണ്. അല്ലെങ്കിൽ രീതിയാണ് ജീവിത രീതിയാണ്. ആ ഒരു നാടിലൊക്കള്ളത്, അതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ നാടുകളിൽ ഉണ്ടായിരുന്നു, പക്ഷ. ങ്കില് ഈ ഒരുസമയത്ത് വളരെ അകന്ന് പോയഒരു കാഴ്ചയണ് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ, കാരണം ഈ കാലത്ത്. നമ്മുടെ നാട്ടിലൊക്കെ പാടത്ത് വരെ, പൊറത്തു നിന്ന് വന്ന അന്യസംസ്ഥാന തൊഴിലാളികളൊക്കണ് ഇപ്പം, ഏ. നെല്ലിനെ വിത്തിറക്കുന്നതും, അതുപോലെ തന്നെ തിളക്ണതും, അതുപോലെ തന്നെ നെല്ല് കൊയുന്നതും അടി. ഇന്ന തൊക്കെ. ഈ പുറമേ നിന്ന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കാരണം മലയാളികളുടെ മുഴുവൻ ചിന്ത. മന്ത ഗതി മാറി, എല്ലാ ജോലികൾക്കും അവർ വീട്ടില എല്ലാ ജോലികൾക്കും പിന്നെ പുറത് നിന്ന് തന്നെ. ആളുകളെ വച്ചു തുടങ്ങി എന്നുള്ള ഒരു ഭയാനകമായ മാറ്റമാണ്.
അതെ അതെ. നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ നമുക്ക് സമയപരിധി ഉണ്ട്. വായിച്ച സമയത്ത് നേരിട്ട് കാണുമ്പളോ, അല്ലെങ്കി മറ്റ് സമയത്ത് വിളിക്കുമ്പളോ, ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി നന്ദി നമസ്കാരം